ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ? എന്തൊക്കെണ്ട് വിശേഷം നല്ല വിശേഷം.
അഹ് എന്താണ് മഴ ഇപ്പൊ മഴ ണ്ടോ അവിടെ.
മഴ ഇപ്പൊന്ന് ചെറുതായിട്ട് പെയ്തു തീർന്നു. ഇപ്പൊ അങ്ങനെ മൂടി നികുന്നുണ്ട്.
ആഹ് ഈ വൈന്നേരായാല് ഒരു ഒരു മഴ മൂടി നിക്കലല്ലെ മഴ ഉണ്ടാവും ചെയ്യും
ആഹ് അതെ
ചെറുങ്ങനെ പെട്ടെന്ന് തോരും ല്ലെ
ആഹ് ആഹ് ഇടിയുണ്ട് ഇടി മിന്നലൊക്കെണ്ട് ഇപ്പോ കൂടെ
ആഹ് അതാണ് അത് ഭയങ്കര പേടിയാണ്.
ഓഹ് അതെ ഇപ്പൊ അപകടം സംഭവിച്ചൊക്കെ കേൾക്കാണ്ട്.
ആഹ് അതൊ കേൾക്കുമ്പോ പേടിയാ നമ്മുക്കും പേടിയാണ് മഴച്ച കാഉമ്പോ വല്യ കുഴപ്പല്ല കാറ്റ്, ഇടി, മിന്നലും, ഒക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കരായിട്ട് പേടിയാവും.
ആഹ് കൂടെ രണ്ടും കൂടി വരുമ്പോഴാണ് പേടി ഒറ്റക്ക ആകുമ്പോ ആകുമ്പോന്ന് കൂടുതൽ പേടിയാ
ആതെ പിന്നെ ന്നേ ഞാന് വേപ്പ വെള്ള എങ്ങനെ വെള്ളക്കെ ഉണ്ടോ അവിടെ മഴൊക്കെ പെയ്തിട്ട് വെള്ളക്കെ
ആയിട്ടുണ്ടോ ഓക്കെ ഇപ്പൊ കുറചൊരം വെള്ളന്നും ഇല്ലായിരുന്നല്ലോ
എന്ന വെള്ളം ങ്ങട്ട് കൂടിയിട്ടൊന്നുല്ല നമ്മുക്ക് നോർമലി ഉള്ള വെള്ളം ങ്ങനെ നക്കുന്നുണ്ട്. കൊർഞ്ഞിട്ടൂല്യ കൂടിയിട്ടൂല്ല.
പ്പൊ ഈ വേനലായിറ്റ് ഞാൻ കൊറേ വിത്തള് വാങ്ങിച്ചിരുന്നു മുന്നേ അപ്പങ്ങനെ ചെയ്യണം വിചാരിച്ചിട്ട് ചെയ്യണം വിചാരിച്ചിട്ട്. ട്ട് പിന്നെ വെള്ളം നനച്ച് കൊടുക്കാൻ വെള്ളല്ല ഞാലേ പിന്നെ ഒരുങിറ്റ് കാര്യല്ലല്ലോ
ആഹ് അതെ വെള്ളാണ് വേനൽക്ക് കൂടുതൽ വെള്ളാണല്ലോ നമ്മക്ക് കൃഷിക്കൊക്കെ ആവശ്യം.
ആഹ് അതെ അപ്പൊ
കൃഷി ഇഷ്ടള്ള ആളാണോ?
അന്നൊരു ഒരു ഇഷ്ടത്തിലാണ് വാങ്ങിയത് ചെയ്തിട്ടന്നല്ല വിത്തുകൾ പാക്കറ്റില് കണ്ടപ്പോ ഊറ്റായി വങ്ങിയതാ.
ആഹ് ഞമ്മ ഈ അടുക്കള കൃഷിയട്ടടു അക്കളത്തോട്ടൊന്നോ അങ്ങനെയൊക്കെ പറയല്ലോ നമ്മുക്ക് ആവശ്യള്ളത് നമ്മൾ തന്നെ ഇണ്ടാക്കി
ആഹ് അത് നല്ല രസാണ് പരിപാടി പക്ഷെ നമ്മള് അത്രേം കെയറെയ്ത് നല്ലോ നോക്കി വളോക്കെ കൊടുത്ത് അങ്ങനെ ണ്ടാവണ സാനം ഇണ്ടാവണ് കാളും കൂടുതല് നമ്മളെന്തേല് വേസ്റ്റ് ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടയ്ട്ണോണ്ട് പൊട്ടി മുളച്ച് താനെ ണ്ടാവല്ലോ. ആഹ് അത് ന ല്ലോണ ണ്ടാവും. അഹ് അഹ് മൽ നല്ല കായ്കളൊക്കെ ണ്ടാവും. ഇല്ലെ ഇൻ ഇങ്ങക്ക് അവിടെണ്ട.
അതെ സ്വാഭാവികാ. എല്ലോട്ത്തും ങ്ങന്നാ കാണല് താനേ മുളച്ച് വര്ന്നത്.
ആഹ് അത് നല്ലോം ണ്ടാവും. വിടെ അങ്ങനെ വെള്ളരിക്ക ണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ വെള്ളരിക്ക വാ ങ്ങല് പോലുല്ല. എൻ ഇനിപ്പോ പക്ഷികള് അങ്ങനെ എന്താ എന്താ അറിയില്ല. ഒരു വിത്ത് അത് ഇന്റർലോക്കിന്റെ ഇടേക്കൂടെ ഒരു വള്ളി പൊട്ടി ഒരു അങ്ങനെ ഇണ്ടായതാ. അത് നല്ലവണ്ണം വള്ളി ങ്ങനെ പോയിറ്റ്ണ്ട്. അയ്മ പ്പ മൂന്ന് കായണ്ടായി. വെള്ളരിക്കായണ്ടായി. ആഹ്
ഉപയോഗിച്ചോക്ക്. കഴിച്ചോ? ഉണ്ട ഫുഡ്ണ്ടാക്കി കഴിച്ചോ?
ആഹ് കഴ്ച്ച്. പഷെ ഇ ഞ അമ്മള് പൊതുവേ അത് അഹ് കഴിക്ക്ണ ആളല്ല. എന്നച്ചാല് ഇങ്ങനെ പക്ഷെ നമ്മള് ഇണ്ടാവുമ്പോ നമ്മക്കൊരു ഇതല്ലേ. ആഹ് അമ്മക്കൊരു സന്തോഷല്ലേ. പിന്നെ തറവാട്ട്ക്ക് കൊട്ത്തു. അങ്ങനെ ഒന്ന് ഞാൻ ഫ്രിഡ്ജില് പ പറച്ച് വച്ചിട്ടുണ്ട്. ഇവിടെ മക്കളൊന്നും കഴി ക്യൂല. നമുക്ക് വേണ്ടി മാത്രം അങ്ങനെ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാന ങ്ങനെ കുക്കയ്തതൂല്ല. പഷെ നല്ല രസാണ്. ഇണ്ടായി കാണുന്ന കാണാൻ ഭയങ്കര രസാണ്
ആഹ് അതെ
ഞാനിപ്പനി അട്ത്ത ഒ
അമ്മള് സ്വന്തായിട്ട് ആയാ ഞാന് ഇൻക്ക് കൃഷി ഇഷ്ടാ. ഇൻക്ക് ചെടിനാട്ടിലും ഞമ്മള് ഫ്ളവേഴ്സ് കുഴിച്ച്ടൂലേ വീട്ടില്
ആഹ്
ഏറെ ഇഷ്ടം ഇൻക്ക് കൃഷിയാണ്. പഷെ ഇൻക്ക് അയിന് അവസരം ആഹ് അവസരം പ്പ ഞാൻ നിക്കണ ഞങ്ങള് ഒര് കോട്ടയ്സ് പോൽത്തൊരു സ് സ്ഥലത്താ. അപ്പ അവ്ടെ മണ്ണൊന്നും കിട്ടാല്ല. അപ്പയ് ആഹ് ഇള്ള കൊറച്ച് അവട്ന്നും ഇവട്ന്നും കൊണ്ടോന്ന് ഞാൻ കുഴിച്ചി ട്ട്ങ്ങനെ ആ ഇടും. ആഹ് ഗ്രോ ബാഗില്. അതെ അവിടെ അല്ലാതെ മണ്ണിലായിട്ട് ഞമ്മക്ക് ചെയ്യാന് കഴിയില്ല.
ആഹ് പക്ഷെ ഗ്രോ ഇവിടെങ്ങ് ചെയ്യ മണ്ണല് ചെയ്യാതിരിക്യാ നല്ലത്. മീൻസ് ഇപ്പൊ കൊ കോഴികള് ആ കോയി അ താറാവ് അങ്ങനൊക്കെ ണ്ടായാല്
ആഹ് ആഹ്
മൊളയ്ക്കിണ മൊട്ട്ണ ഓര് ഓര് കൊത്തി തിന്നൊല്ലോ. അപ്പൊ അതോണ്ട് അങ്ങനെ അൻ ഒരു ഗ്രോ ബേഗിലൊക്കെ ആക്കിട്ട് ടെറസിലോ അല്ലെങ്കി കുറ്ച്ച് ഉയരത്തില് കേറ്റി വെച്ചാല് എന്താ പറ്യ പെട്ടിക്ഇൻക്ക് തോന്ന്ണ് കൊറ്ച്ചുംപാടെ നല്ല രീതില് ണ്ടാവും.
നല്ലത്. ആഹ് അതെ. പിന്നെ നമ്മള് വല്ല രോഗങ്ങള്ണ്ടെങ്കിൽ അയിന്ള്ള ത് നോക്കിയാ മതിയാവും. ജീവികളെന്നും പേടിക്കേണ്ട ആവഷല്യ. നല്ല നമ്മള് നമ്മളെന്നെ കൃഷി ചെയ്യ്ന്നത് കൊണ്ട് നമ്ക്ക് വിശ്വസിക്ക് കഴിക്കാനും പറ്റും.
കഴിക്കാനും പറ്റും. അതെ തെ ഇപ്പ ഒര് സാധൻത്ത്മ്മലും വിഷം മായംചേർ ക്കാത്ത ഒരു സാധനും നമുക്ക് എവിട്ന്നും കിട്ടാനില്ല. അപ്പം നമുക്ക് വീട്ടില് ണ്ടാ
വിശ്വസിച്ച് എവിട്ന്നും വാങ്ങാൻ വയ്യ പ്പൊ.
അതെ. പഷെ നമുക്ക് ണ്ടാക്കാൻ മടിയാ.
അതാണ് ഒന്നാമ്മഅ്. മ്മൾ നന്നായിട്ട് ശ്രമിച്ചാല് ഉണ്ടാവും. പക്ഷേ ആഹ് ആഹ് ഞാന്ങ്ങനെ അ പിന്നെ വിചാരിക്ക ഇൻക്ക് പുത്യേ വീടൊക്കെ ണ്ടാവുമ്പോ ആഹ്
ശരി
പുതിയ വീടൊക്കെ ഇണ്ടാക്കുമ്പോ ചെടിക്ക് പകരം ഇങ്ങനെ കൃഷി ചെയ്യാ ചീരക്കെ ചീരൊക്കെ കുഴിച്ചിടുമ്പോ ഒരേ ലെവല് ഇ ഇങ്ങനെ വ വരുമ്പൊ നല്ല ഭംഗിയാണല്ലോ ആ ഞമ്മള് ചെടികള് കുയിച്ചിടുമ്പം തന്നെ ഒരേ തരത്തില്ള്ളത് ഇപ്പം മല്ലി ക ഒക്കെ ആണെങ്കി അഅ്തന്നെ ഒരേ ഭാഗത്ത് ഫുള്ളായിട്ട് ആഹ് ഭംഗിയാ അപ്പ ഞാൻ ഇങ്ങനെ മനസ്സില് കാണും ഇപ്പ റെഡ് കളറും ഗ്രീനൊക്കെ ഇണ്ടല്ലോ ചീരകള് അപ്പൊ ഈ ചെടിക്കുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഭാഗത്ത് അത് അത് നട്ടാലോ
ആഹ് അത് ശരി ഞാനും എന്താ പറയാ അതൊക്കെ വ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കോ മറ്റെ പച്ചച്ചീരയും ആഹ് ചുവന്ന ചീരയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനൊരു അവസരം അവസരം കിട്ടിയില്ലന്ന് പറഞ്ഞപ്പോ ഞാൻ ഒറ്റക്ക് അത് കൊത്തി കെളച്ച് ഇവിടുത്തെ മണ്ണ്ന്ന് പറയണത് ഒരു മട്ടി പോലത്തെ ത്തെ മണ്ണാ അത് അത് അയ്മേ തൊട്ടാെ തന്നെ കല്ലാ മൊത്തം വരിക അപ്പോ അതൊന്ന് എള ക്കി അതില് കൊറച് വളൊക്കെ ചേർത്ത് കൊടുത്താലേ അതിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ
ആ ആദ്യം മണ്ണ് സെറ്റാക്കണം ലെ
മണ്ണ് സെറ്റാക്കണം അപ്പൊ ഞാനൊറ്റക്ക് അമ്മളൊറ്റ ഒറ്റക്ക് ഒരാള് അങ്ങനെ എടുക്കുമ്പോ നമുക്ക് മടുപ്പ് വരും പെട്ടെന്ന് പക്ഷെ ഒരാള് നമുക്ക് ആ
ഹെൽപ്പിന് ആ ആഹ് സംസാരിക്കാനും കൂടി ആള് ണ്ടാവുമ്പോ അറിയില്ല
ഇപ്പ ഞാൻ അങ്ങനെ ഒരു ദിവസം ആൾക്ക് മറ്റേ ലീവ്ള്ള ദിവസം അങ്ങനെ നമുക്ക് ചെയ്യണം ട്ടോ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുണ്ട് ഇനിയിപ്പ അത് മുളക്കോന്ന് അറിയില്ല ഞാൻ നാലഞ്ചു മാസം മുന്നേ വാങ്ങി വച്ചതാ
ആഹ് ആഹ് അത് നമ്മക്ക് അറിയാത്ത അറിയാത്ത സാധനങ്ങള് പല യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താല് എങ്ങനെ നടേണ്ടത് ള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്പൊ കിട്ടുല്ലോ ആ
പക്ഷേ എനിക്ക് യൂട്യൂബ് നോക്കണന്നെ ഭയങ്കര ദേഷ്യള്ള കാര്യം ആണ്
ന്ന
ഉം എനിക്ക് അങ്ങൻത്തെ വീഡിയോസ് അങ്ങനെ കാണണന്നെ എനിക്കിഷ്ടല്ല അത് കണ്ട് സ്റ്റിച്ച് ചെയ്യ അത് കണ്ട്താക്ക അതിനേക്കാളും നല്ലെ ഞാൻ വെട്ടി അല്ലെങ്കിൽ ഞാൻ എന്നെ ആണ്ട് ചെയ്താല് ആ ചെലപ്പോ കൊളാവും പക്ഷെ ന്നാലും അത് ഇങ്ങനെ നോക്കിരിക്ക മൈഗ്രൈന്റെ പ്രശ്നം ഉള്ളോണ്ട് ഇൻക്ക്
ആഹ് ആഹ് ആഹ് അതല്ല കൂടുതലും നോക്കാതിരിക്കന്നെ നല്ലെ എന്തെങ്കിലും എന്നെ അറിവിട്ട് അത് അനുസരിച്ച് ചെയ്യ
അതെ അതെ ഞാനിപ്പോ ഇങ്ങനെ കുയിചിടണ ന്നൊക്കെ ഞാൻ ഒറ്റക്കന്നെ എവിടെയങ്കിലും കുയിച്ചിടണം ന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഇന്റെ ഹസ് ഹസ്ബന്റ് പോയ അഞ്ച് താറാവിനും കൊണ്ടാണ്ട് വന്നു ഇപ്പൊ ഞാന് അത് നല്ല ഉഷാറായി കാരണം ഞാൻ ഇവിടെ പേർഗ്ര
അവർക്കും വേണ്ടേ വെള്ളൊക്കെ
ആ വെള്ളം പിന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചാല് റ്ല്യൊരു ക്യാന് ഏഹ് കീറീട്ട് അത് രണ്ട് പൊള്യാക്കിട്ട് അഹ് അയില് വെച്ചോടുത്ത് കൊളാക്കി ഇങ്ങനെ അങ്ങനെക്കെ ആക്കി ആഹ് അവര് കുളിക്കും. പിന്നെ പറഞ്ഞാല്. അഹ് ആള്ങ്ങനെ വാങ്ങി കൊണ്ടുവരും. ഞമ്മളതിനങ്ങനെ നോക്ക്വാന്നല്ലേ? പക്ഷേ ഞാനങ്ങ്
ആഹ്
നോക്കൊന്നുല്ല്യാ. ഇതല്ല സങ്കടം ഞാൻ തൈവച്ച്ണ്ടാക്കിച്ചത്.
ആഹ്
എടയ്ക്ക് ണ്ടോ?
ആഹ് എ എടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്.
ആഹ് ഇപ്പ എനിക്ക് തോന്നുണ് ഈ സമയായി മൂടലല്ലേ? ഒരു റേഞ്ചിനൊക്കെ ഒരു ബുദ്ധിമുട്ട്
ആഹ് അതെ
അപ്പോ ഫുള്ള് അത് ഫുള്ള് കൊത്തി തിന്ന്. അപ്പോ പിന്നെ നമ്മുക്ക് മു അമുക്ക് നമ്മക്കത് ഇണ്ടാക്കാൻള്ള ഒര്ത് ഒരു സന്തോ അത്ണ്ടാവും. മൂഡ് പോയി.
ആഹ് അത് നാ ഈ ഈ താറാവ് ഒക്കെ നല്ല പച്ച എന്ത് നല്ലാ ത കഴിക്കൂലേ? ഇലകളൊക്കെ
നല്ലോം കയിക്കും. ആ പേൾ ഗ്രാസ് മൊത്തം കയിച്ച് മുറ്റം മുറ്റം പോലെങ്ങാടാക്കി തന്നു. അപ്പ ഞാൻ പറഞ്ഞു. ഭയങ്കര സങ്കടാണ് ഞമ്മക്ക് അത് സ്പ്രെഡായി കിട്ടാനന്നേ അത്യാവശ്യം നല്ലോം ടൈമ് എടുത്തിന്. അപ്പോ നമുക്ക് പ അങ്ങനെ പ പ്പ് കാണാൻ നല്ല രസാണല്ലോ
അതെ
അപ്പോ മണിപ്ലാന്റ് അയിക്കോട്ടെ ഒക്ക താറാവ് തിന്നു. താങ്ക താറാവ് തിന്നാത്തൊരു സാധ ഇല്ല്യ
ആഹ്
അങ്ങനെ അത് ഫുള്ള് കയിച്ചപ്പ പിന്നെ ഇയ്ക്ക് ചീരയൊന്നും കുയിച്ചിടാനുള്ള
ആഹ് മോ മോളിൽ ഞമ്മക്ക് അഹ് ആഹ് അല്ല ഞമ്മള് നഷ്ടപ്പെടുക്കുംന്ന് ഞമ്മക്ക് സൂചനണ്ടെങ്കി പിന്നെ ഞമ്മള് കൃഷീതിട്ട് കാര്യല്ല്യല്ലോ
അഹ് അതെ അതെ. ഇങ്ങള് എന്തൊക്കെ കൃഷീതത്.
ഞാനിപ്പോ ആ ഗ്രോബാഗിലിപ്പോ പച്ചമൊളകാണ് കാര്യായിട്ട് പിന്നെ പയറ് ചെറുപയറില്ലേ? അത് മൊളപ്പി അത് മൊള ച്ച്ങ്ങനെ വര്ന്നുണ്ട്. അത് കട്ടീത് ചീരെ ചീരൊക്കെ വെക്കണ മാതിരി നല്ല രീതിക്ക് മൊളപ്പിച്ച് കയിക്കണ നല്ലതാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തോക്കാനൊള്ളൊരു പരീക്ഷണം ചെയ്തതാ
ആയ്ശെരി അല്ല അമ്മളങ്ങനെ ചെയ്യും. നമ്മക്കന്നെ ചെയ്യുമ്പോക്കൊരു സം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷം കിട്ടും.
ആഹ് അതെ. അത് ആയിട്ട് അത് വളർന്ന് വരുമ്പോ കാണണതും അയില് കായ് ഉണ്ടാവണതൊക്കെ ഒരു സന്തോഷാണല്ലോ
ഗാർഡനോക്കെക്കില്ലാളുകള് രാവിലെ എണീറ്റാല് ആദ്യം ആ ഗാർഡനില് പോയോ അത്ക്കൊക്കൊന്ന് വെള്ളം നനച്ചു കൊടുക്കുമ്പോ തന്നെ മെൻ നമുക്ക് മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് സാവോല്ലോ ഭയങ്കര ഒരു മാ അം ഒരു പി നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം കിട്ടും. നമുക്ക് രാവിലെന്നെ നല്ലൊരു മൂട് കിട്ടും.
അഹ് അതെ ഞമ്മള് ഞമ്മ തന്നെ വ വളർത്തുന്നത് കൊണ്ട് അത് വൽ വൽതാവുമ്പഴും കായ്ണ്ടാവുമ്പഴൊക്കെ നമ്മക്കും സന്തോഷം പ്രത്യേക സന്തോഷാ
അതെ അതെ ചെലോര് മക്കളെ പോലെയൊക്കെ നോക്കുവല്ലോ ക്കെളയായാലും നോക്കണണ്ട് പി കൃഷികളും നോക്ക ഒക്കെ ഇണ്ടല്ലോ
അതെ
ആഹ് ഇൻ എന്നാ ഞാൻ ഒന്ന് കട്ടാക്കീട്ട് വിളിക്കാട്ടോ
ആഹ് ഓക്കെ